ഹലോ.
കേക്കാവോ?
ആഹ് കേക്കാം.
കഴിച്ചോ ഫുഡ് ഒക്കെ കഴിച്ചോ?
ഓഹ് കഴിച്ചു കഴിച്ചു. പെയ്മെന്റ്.
ഞാൻ കഴിച്ചില്ല ഞാൻ. കുറച്ചൂടെ കഴിഞ്ഞ് ഇല്ല ഇല്ല നല്ല വെയില് നല്ല നല്ല വെയിലുണ്ട് ഇപ്പം.
ആഹ് എത്ര മണിആവും കഴിക്കണോങ്കില് കുറെ ടൈം ആവോ?
ഇല്ല ഞാനൊരു രണ്ട് മണിയൊക്കെ കഴിക്കും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈംമില്ല.
ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ ഉറങ്ങോ ഉച്ചക്ക് ഉറങ്ങോ?
ഇല്ല ഉച്ചയ്ക്ക് ഉറങ്ങില്ല കാര്യം ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാല് എനിക്ക് രാത്രിയിൽ ഉറക്കം വരില്ല ല്ല മ പുള്ളാരെ സ്കൂളില് വെളുപ്പിന് എണീറ്റ് വിടണ്ടേ അപ്പം ലേറ്റായിട്ട് ഉറങ്ങി കഴിയുമ്പോയെ വെളുപ്പിന് എണീക്കാനും ഭയങ്കര പാടായിരിക്കും പിന്നെ മാ ക്സിമം ഉറങ്ങാതിരിക്കാൻ നോക്കും പക്ഷെ എനിക്ക് ഉറക്കം വരും നല്ലപോലെ.
ഇല്ലിയുറങ്ങു.
അവിടെ ഉറങ്ങാറുണ്ടോ ഉ
ഓഹ് ഡെയിലി ഉറങ്ങും ഞാനൊരു ആഹ് കുളിയൊക്കെ കഴിഞ്ഞു ഒരു പത്ത് പന്ത്രണ്ട്.
ക്കള് മക്കളെ സ്കൂൾ വിടണ്ടേ?
വിടും അല്ല ഒന്നുംല്ലേ അവര് വിട്ടാല് രാവിലെ വിടും. എട്ട് കഴിഞ്ഞാ പിന്നെ ഫ്രീ ആണ് പത്ത് മണിയാവുമ്പോ ഫ്രീ ആയി പിന്നെ കെടന്നൊറങ്ങും. പിന്നെ അവര് വരുന്ന സമയം വരെ കിടന്നോറങ്ങും പിന്നെ വരുന്ന അലാറം വെച്ചിട്ടുണ്ടാവും ആ ടൈമിൽ. അകുമ്പം എണീച്ചിട്ട് പിന്നെ കൊച്ചു വരും പിന്നെ ഉച്ചകത്തെ ചിലപ്പോ ഫുഡ് കഴിക്കാ. പത്തുമണി ആവുമ്പോ എന്തേലും കഴിച്ചിട്ട് പിന്നെ കേറി കെടന്നൊറങ്ങും ഒര് പതിനൊന്നു പന്ത്രണ്ടു മണിയാവുമ്പോക്കെ എന്തായാലും കെടന്നൊറങ്ങും.
ഓഹ് എനിക്ക് പറ്റില്ല എനിക്ക് അങ്ങ് ഉറങ്ങിപോവത്. ക്ലാസ് ഇല്ലാത്ത ടൈം ആണെങ്കിൽ ഉറങ്ങും കാര്യം രാത്രി ലേറ്റ് ആയി ഉറങ്ങിയാലും പിറ്റേന്നു. എപ്പോഴെങ്കിലും എണീറ്റാ മതിയല്ലോ.
ഓഹ്.
ക്ലാസ്സ്‌ ഉള്ള ടൈമില് പറ്റില്ല ഇപ്പോഴാണെങ്കിൽ അങ്ങനെ അവ ധി ഇല്ല വല്ല വല്യ അവധി ഈ സ്കൂ സ്കൂള് തുറന്നാരെ എനിക്ക് തോന്നുന്നു അവധി ഒന്നും കിട്ടിയിട്ടില്ല ചെലെ ടൈമിലൊക്കെ സ്കൂള് തുറക്കുമ്പോ എന്നും അവധി. സ്ട്രൈക്കും കാര്യങ്ങളും ഒക്കെ കാണും ഇപ്പോ വല്യ മഴയുല്ല അങ്ങനെ അവധിയുല്ല.
അതെ അതെ അത് ഇഞ്ഞി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ഈ മഴൊക്കെ അന്നേക്കക്ക് ഫുള്ള് ഫുള്ള് ഉണ്ടാവും ആഗസ്റ്റിലൊക്കെ നല്ല മഴയാകും ഇങ്ങനെയാണെങ്കിൽ ജൂൺ മഴ പെയ്‌തീല്യല്ലോ പിന്നെ.
ആഹ് അതാ പെയ്തില്ലായിരുന്നു നല്ല മഴ കിട്ടേണ്ട സമയത്തൊന്നും വല്യ മഴയില്ലായിരുന്നു.
ഇല്ല അതെ ഇപ്പ ലാസ്റ്റ് പോയ മൂവി ഏതാ?
ഞാൻ ലാസ്റ്റ് കണ്ട മൂവി ആഹ്. നമ്മടെ. എംബുര എംബുരാൻ അല്ല എംബുരാൻ കഴിഞ്ഞ് ഞാനൊരു മൂവി കണ്ടു. എനിക്കതെന്താണെന്ന് എനിക്ക് ഓർമ്മയും വരുന്നില്ല. ദൃശ്യം രണ്ട് തിയേറ്ററിൽ പോയി കണ്ടില്ല ഞാനിവിടെ ഒ ടി ടി റിലീസ് ചെയ്തപ്പോഴാ കണ്ടേ.
ഓക്കെ ഓക്കെ ബാലൻ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടില്ലേ ബാലന്. അങ്ങനെ എന്തൊരു മൂവി.
ആഹ് അതിപ്പോ നല്ല റിവ്യൂ പറയുന്നുണ്ട് എല്ലാരും നല്ലൊരു മൂവിയണെന്ന്.
കാണാം. പോണം എന്നിട്ട്
എനിക്ക് തോന്നത് കാണണോന്ന് ആഗ്രഹുണ്ട് എല്ലാരും ഇങ്ങനെ പറയുന്നത് ശ്ശെ എനിക്ക് പോകൻ പറ്റും നിക്ക് ഹസ്ബൻ് നാട്ടിൽ വരുമ്പൊഴും ഞാനങ്ങനെ. ഒറ്റയ്ക്ക് പോകാരുല്ലാ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഇത്വരെ സിന്മ കാണാൻ പോയിട്ടില്ല. എന്റെ ഹസ്ബൻഡ് നാട്ടിൽ ഒള്ളപ്പൊഴോ എന്നെ സിനിമക്കുഉം. കറങ്ങാനു ഒക്കെ പോകാറുള്ളു. അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും അല്ലാതെ അല്ലറ ചില്ലറ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലെ. ക്കെ ഞാൻ പോകാറുള്ളൂ അല്ലാതെ അങ്ങനെ.
ആഹ് പിന്നെ?
ബാലൻ മൂവി തമിഴ് മൂവി ആണോ?
അല്ല മലയാളം അല്ലേ എല്ലാ നടന്മാരുള്ള മൂവിയണെന്നൊക്കെ കേട്ട് ഞാനും അത്. അങ്ങ് ആഹ് പറഞ്ഞു അയിലൊ എല്ലാ നടന്മാരും ഉണ്ട്ന്നാ റഞ്ഞേ മമ്മൂട്ടി മോഹൻലാലും അങ്ങനെയൊക്കെ ഉണ്ട്ന്നാ പറയണ കേട്ടെ ന്ന് ഒന്ന് ശരിക്കൊന്നു നോക്കണം അല്ല റിവ്യൂ ഇങ്ങനെ കാണാം തില്ല് അങ്ങനെ
ഞാനും കൺ- ഞാനും ഇങ്ങനെ കേ ടു ബാലൻ മൂവിക്ക് പോവുന്നു അങ്ങനെ കുറച്ച് വീഡിയോസിലിങ്ങനെ കണ്ടു കുറച്ച് പറഞ്ഞു.
ആഹ് ആഹ്.
പിന്നെ മറ്റെ നമ്മടെ ഇന്ദ്രൻസിന്റെ ഒരു സിനിമയുണ്ടല്ലോ ചിന്ന ചിന്ന ആസൈ അതും കാണണെന്ന് എനി- എനിക്കുണ്ട്. ഉം നല്ല സിനിമയാന്ന് പറയുന്നു ആഹ് മറ്റേ നമ്മടെ ആഹ് തമിഴാന്ന് തോന്നുന്നു നമ്മെടെ യോദ്ധയിലെ നായികയില്ലേ യോദ്ധാ സിനിമയിൽ.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ചിന്ന ചിന്ന ആസൈ ആഹ് മൂവ്- ആഹ് പാട്ടില നായിക. ആഹ് അത് അതും നല്ലയാണെന്ന് പറയുന്നു നല്ല സിന്മയാണ്.
ആഹ് അതിന്റെ അയിന്റെ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിന് അയിൻ്റെ ഇത്. റിവ്യൂ അല്ലാത്ത എന്താ പറയാ റിവ്യൂ അല്ല അയിൻ്റേ പരസ്യായിട്ട് കണ്ടിട്ടുണ്ടാരിക്കും ആഹ് അല്ല പരസ്യായിട്ടേ ആഹ് അത് ഞാൻ ഇതേമാതിരി ദൃശ്യം ത്രീ കണ്ട സമയത്ത് അത് പുതിയത് വരാനുള്ള മൂവീസിന്റെ പരസ്യം വരുവല്ലോ. അങ്ങനെത് കണ്ടതായി ട്ടിണ്ട് അങ്ങനെ കണ്ടത് എനിക്കൊരോർമ്മയണ്ട്
ഇഷ്ടപ്പെട്ടോ കണ്ടിട്ട്
മ്മ് കൊഴപ്പല്ല രസണ്ട് പക്ഷെ ഇനി അതും ഒ- വെറ്തെ ആഹ് അതെന്താറിയ്യോ വെറു
ആഹ്
അതേ നീട്ടിക്കൊണ്ടുപോയ മാരി തോന്നി അത്രത്തോളം നീട്ടണ്ട ഇനി ഓല് ഫോർ എട്- എടുക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് എൻ്റായത് കണ്ടില്ലേ അവളെ വേണംന്ന് പറഞ്ഞിട്ടാണ് എൻ്റ്
ആഹ് അതാ
ആഹ് അപ്പൊ എന്തേലും അയിന്റെ ഫോറ് വരും
ഓ എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞ ദൃശ്യം ത്രീ ഞാൻ പ്രതീക്ഷിച്ച അത്രെ ഒരു ഹൈപ്പൊന്നും വന്നില്ല അതിന്
അത് നമ്മളീ ഈ ഫോണില് കാണുമ്പൊളും തീയറ്ററില് കാണും നമുക്ക് ആ കാണുമ്പോഴേ കുറച്ചും കൂടെ ബെ തോന്നുന്നു പിന്നെ പൊ ആ മൂ അത്
ആഹ്
ആഹ് ആഹ് അതന്നെ നമ്മള് പിന്നെ ആ ഫോണില് കാണണാണെങ്കില് മ്മക്ക് അത്ര ഇത് തോന്ന്ല്ല
ആഹ് നമ്മള് തിയേറ്റർത്തെ എക്സ്പീരിയൻസ് എപ്പൊഴും വേറെ ആയിരിക്കുവല്ലോ
വേറെതന്നായിരിക്കും അപ്പ നമ്മക്ക് റിലീസ് ൻ്റന്നന്നെ പോയി കണ്ട് ല്ലേ കുഴപ്പില്ല ഇനിപ്പോ
ക്ക് ഇറങ്ങിയോരു ഒരു സൂപ്പറ് ഹീറ്റ് മൂവിയൊണ്ടല്ലോ ദൃശ്യത്തിന് മുമ്പെറങ്ങിയൊരു സൂ സൂപ്പർ ഹിറ്റ് മൂവി ഞാന സിനിമയുടെ പേര ആലോയ്ക്കായന്നു. ആഹ് വാഴാറ്റു ഞാൻ ലാസ്റ്റ്. സ്റ്റ് കണ്ട വാഴാറ്റു ആയിരുന്നു.
സൂപ്പറ് സൂപ്പർ.
ആഹ് ഞാന് ആഹ് ലാസ് റ്റ് കണ്ട മൂവി അതായിരുന്നു. അഹ് അന്ന് ഹുസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്ന സമയമായിരുന്നു. അന്ന് അത് റിലീസായി.
അതെ ആഹ് ആഹ് ഓകേക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നടനാരാ?
ചേ സിനിമയാണ്. ന്ക്ക്ങ്ങനെ ഇഷ്ട ഫേവറേറ്റ് നടന് അങ്ങനൊന്നുമില്ല എനിക്ക്.
ഇല്ല.
ഇങ്ങനെ കാണോ എനിക്കങ്ങനെ ഫവററ്റ് ഉ. ഷ്ടള്ള ആരുഇല്ല നടനില്ല നടിയില്ല അങ്നെയൊന്നുല്ല.
ഉംഹ്.
അല്ലാരേ ഇങ്ങനെ കാണും. അത്രേ ഉള്ളൂ. ഓരോര്. ഓരോ മൂവിൽ ഓരോരോ വരുമ്പോ പ്രത്യേക ക്യാരക്ടർ വരുമ്പഴത്തേക്കും ചെലപ്പോ മോഹൻലാൽ ഒഴി. ക്ക സിനിമയും നല്ലായിരിക്കും ചിലപ്പോ ഒന്നും കൊള്ളത്തില്ലായിരിക്കും അങ്ങനെ. ക്ക് വരില്ല. എനിക്കത്ങ്ങനെ അങ്ങനൊന്നുവില്ല. അവിടെണ്ടോ ഫേവറേറ്റ് നടനൊക്കെ?
അങ്ങന്ല്ല എന്നാലും ഇഷ്ടം മമ്മൂട്ടിനിം അതേമാരി ദിലീപ്.
ആഹ് എനിക്ക് ഈ ദിലീപിന്റെ ഒക്കെ സിനിമ. പണ്ടത്തെ സിനിമയൊക്കെ കാണാ ഭയങ്കര ഇഷ്ട. ആഹ് തിളക്കം വെട്ടം.
ആഹ്.
ആ ഒരു ടൈമിലുള്ള സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ട.
അതെ റൺവേ ആയിലൊക്കെ നല്ല എല്ലാം അടിപൊളി മൂവിയാള.
ആഹ് എല്ലാം നല്ല സിനിമയായിരുന്നു. മോഹൻലാലിന്റെ ഒ. ഒത്തിരി സിനിമയുണ്ടല്ലോ പണ്ടത്തെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമ അതൊക്കെ കാണാൻ ഇഷ്ട മനച്ചിത്രത്താഴ്. തേൻമാവിൻ കൊമ്പത്ത് അതൊക്കെ എത്ര കണ്ടാലും മടുക്കാത്ത സിനിമകളാ അതൊന്നും ഇപ്പം ടി വീൽ വര. തില്ലല്ലോ എല്ലാം ഊറ്റിടിയിലായോണ്ട് നമ്മൾ. സെർചെയ്‌തെന്ന് കാണ്ണ്ണോലൊ.
ആഹ്.
ടി വിൽ വരവലൊന്നും ഇല്ലല്ലോ പണ്ടൊക്കെയല്ലായിരുന്ന ടിവിയിലെ ഏഷ്യാനെറ്റിലും. ഞാനിവിടെ കേബിൾ എടുത്തിട്ടില്ല. എനിക്ക് മറ്റേ വൈഫയാ. കണക്റ്റ് കിടിലാ.
ആഹ് ഓക്കെ അല്ല ഇപ്പൊതിൽ വരുല്ലേ ഏഷ്യാനറ്റും സുചീലൊക്കെ വരുവല്ലോ ആഹ് ഓക്കെ.
ആണോ ആഹ് എവിടെ കേബിളില്ലാത്തോണ്ട് എനിക്ക് ഞാനിങ്ങനെ കാണാറില്ല. ഇപ്പോ ആഹ് അറിയില്ല.
ഒരു ദിവസം മൂന്നു നാല് സിനിമക്ക ഓരോ ഇതിലുണ്ടാവും. പത്ത് രാവിലെ ഒമ്പണിക്ക് ഉണ്ടാവും ചെലപ്പോ പതിനൊന്ന് അങ്ങനെ ഉണ്ടാവും.
ഏഷാനറ്റ് മൂവീസിലാണോ?
അല്ലാ എല്ലാ എനിക്കൊന്ന് ഏ ഒരു ഏഴ് മണി ഒരു ആറരൊക്കെ തൊട്ട് ഏഷ്യന്റ് സീരിയലാണല്ലോ. പത്ത് പതിനൊന്ന് മണിവരെ.
ആഹ് സീരിയല് കാണാറുണ്ടോ?
ഓഹ്. ഞാനിപ്പോ സ്ഥിരായിട്ട് കണ്ടിരുന്നൊ ഒരു സീരിയൽ ഉണ്ടായിരുന്നു സൂര്യല് അപ്പൊ ഞാന് നല്ല. ഏഹ്ഇവിടെ ഇവിടെ ടി വി ഇല്ല അപ്പം എൻ്റെ കല് എൻ്റെ വീട്ടിൽ ടി വി ഉണ്ട് അപ്പൾ ഞാൻ ഇവിടുന്ന് സൺ എക്റ്റ്. റ്റിലൂടെ കണ്ട്ന്നു മാംഗല്യംതന്തുനാന എന്ന അറഞ്ഞ സീരിയല കണ്ടിനു. അത് കഴിഞ്ഞു രണ്ടൂസം മുന്നേ അത് കഴിഞ്ഞു. വേറൊന്നും കണ്ടില്ല. അത് മാത്രേ കണ്ടി.
അപ്പം എങ്ങനെ കാണുവായിരുന്നു. വീട്ടി പോവോ കാണാൻ.
അല്ല നമ്മളട്ട അല്ല വീട്ടിലുണ്ടായിരുന്നു. ഇവിടെ എന്റെ ഇപ്പ കല്യാണം കഴിച്ച വീട്ടിലില്ല.
അത് തന്നെ അപ്പൊ ഇപ്പൊ ഇത് എങ്ങനെ കണ്ടു കല്യാണം കഴച്ച വീട്ടിലിൽനിന്ന്. ഓഹ് ഫോണില് ആഹ് ആഹ്. ആഹ് ആഹ് ആഹ് ആഹ് ടി വി എടുക്കാത്ത എന്താ മക്കള് ടിവിൽ അഡിക്റ്റ് ആയത് കൊണ്ടാണോ?
അല്ല അല്ല ഏ ഇവിടെ അങ്ങനെ പൊതുവെ പറ്റില്ല
ആണോ അപ്പൊ എങ്ങനെയാണ് സമയം പോകുന്നത്
ഓ പിന്നെ പറഞ്ഞില്ലേ കിടന്നു ഉറങ്ങല്ലേ എങ്ങനെ ടൈം പോവാണ്ടരിക്ക നല്ല ടൈം പോവും ടൈം പോവും പിന്നെ ഫോണ്
അപ്പം അവിടെ ആരുണ്ട് ഹസ്ബന്റിന്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടോ ഹസ് ബന്റിന്റെ അച്ഛനു അമ്മയുമൊക്കെ ഉണ്ടോ
എല്ലാരുണ്ട്
ഉണ്ടല്ലേ ഓ വലിയ ഫാമിലിയാണോ നിങ്ങള്
ആഹ് കൊറച്ചൊക്കെ അങ്ങനെ കൂട്ടും കൂടുമ്പോ എല്ലാരും ഉണ്ടിവിടെ
ഓ അത് എല്ലാരും ഇങ്ങനെ ഫോണിൽ തന്നെ ആയിരിക്കുംല്ലേ ടി വി ഇല്ലാത്തൊണ്ട്
ഒരു ടൈമ് ഒന്നുല്ല കുറേ ടൈമ് ഒന്നുല്ല നമ്മക്ക്
അപ്പൊ ആരാ ഇപ്പെങ്ങനെ നിങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നെ ഷിഫ്റ്റാണോ ഒരാൾ ഇത് ചെയ്യുമ്പോൾ ഒരാൾ അതന്നെ ചെയ്യും ഒരാള് വീട് തൂക്കുമ്പോ ഒരാള് മുറ്റം തൂക്കും അങ്ങനെയാണോ
അത് ചെലപ്പോ ഞാൻ ഉണ്ടാവുമ്പോ അവള് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ നമ്മള് ഏതെങ്കിലും ആര് ആദ്യയ്തു അങ്ങനെയൊന്നുമില്ല ഇപ്പോളത് എടുക്കും കൈണ് കൈണത് എടുക്കും അത്രയേ ഉള്ളു അത്
മത്സരൊന്നും ഇല്ലല്ലേ എവിടെ
മത്സരമൊന്നുമില്ല അതൊന്നുമില്ല
ആഹ് ആഹ് ആഹ്
എനിക്ക് കുക്ക് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം ഈ അടിക്കലും തുട ക്കല് അങ്ങനെയൊന്നും എനിക്ക് വല്യേ ഇഷ്ടമില്ല അപ്പ അത് ആഹ് അനിയന്റെ ഭാര്യ ചെയ്യും ആഹ് അനിയന്റെ ഭാര്യ ചെയ്യും കുഴപ്പില്ല എനിക്ക് ഇഷ്ട കു ക്കെയ്യാണ് ഒന്ന് ഒന്ന്
ഉണ്ട്ണ്ട് ഉം ഉം ഞങ്ങളും അങ്ങനെയായിരുന്നു കുറേ നാൾ വരെ അങ്ങനെ താമസിച്ചു പിന്നെ ഞങ്ങള് വീടൊക്കെ വെച്ചിട്ട് മാറി സെപ്പറേറ്റ് ആയി
ഓ മാറിയിട്ട് കുറെ വർഷായൊ
ഇല്ല കുറച്ച് മാസായുള്ളൂ ഒരു അഞ്ച് മാസാവുന്നുള്ളൂ
ഓ ഓക്കേെ
ഉം അങ്ങനെ ഞങ്ങക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ചെ ഒരാള് വീട് തൂക്കുവാണെങ്കില് പിറ്റേ ദിവസം അടുത്ത ആൾ തൂക്കണം അങ്ങനെയായിരുന്നു ഞങ്ങൾങ്ങനെയായിരുന്നു ചെയ്യുന്നതെന്ന് അതാ ഞാൻ ചോദിച്ചത്
അത് കുക്കനെ കുക്ക് ചെയ്യാനാണോ
കുക്കിംഗ് എനിക്ക് അങ്ങനൊ എനിക്കങ്ങനെ ഒന്നുല്ല ഞാൻ എല്ലാ പണിയും ചെയ്യും എനിക്കങ്ങനെ ഇന്നന പിന്നെ ചെയ്തോ അങ്ങനെ നിർബന്ധം ഒന്നുമില്ല പിന്നെ അവിടുത്തെ അമ്മയായിരുന്നു കൂടുതൽ നമ്മള് എന്തെങ്കിലൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാ അമ്മ തന്നെ അത് കറിയൊക്കെ വെക്കും മീനൊക്കെ ഒക്കെ ചെയ്യും വെട്ടും ഒക്കെ ചെയ്യുമായിരുന്നു നമ്മളെന്തെങ്കിലും ചെറിയതൊക്കെ എടുത്ത് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ ശരിയെങ്കിൽ കേട്ടോ വിളിക്കാം
ആഹ് ഓക്കേ ഓക്കേ